ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
ആഹ് കേ ക്ലിയർ ആയിട്ട് കേ
ആഹ് ഇപ്പ് ചെറിയൊരു റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? ആഹ്. ചെറിയൊരു റേഞ്ച് പ്രോബ്ലം ഉണ്ടോ ചോയിക്ക.
ആഹ് കേൾ ൾക്കാലോ എനിക്ക് കേൾക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കേ ഓക്കേ ഓക്കേ ആഹ് എന്താ പരിപാടി?
ആഹ് ഒന്നുല്ല അങ്ങനെ ഫോണിൽ കളിച്ച് ഇങ്ങനെ ഇരിക്കയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുല്ല.
ആഹ് ജോലിയൊക്കെ ഒതുങ്ങിയോ?
ആഹ് ജോലിയൊക്കെ ഒതുങ്ങി. ആക്കെ പിന്നെ ഒരായു പ്പം രണ്ട് നേരത്തിനൊന്നും ഫുഡ്ണ്ടാക്കൂല്ല ഓര് ഒരു നേരം തന്നെ രാ ക്കും രാത്രിയിക്കുള്ള ഉണ്ടാക്കി വെക്കും അപ്പം
ആഹ് ഇവിടെ പിന്നെ വെളുപ്പിനെ എല്ലാം റെഡിയാവും ചേട്ടന് ചോറ് കൊണ്ടോണുള്ളതുകൊണ്ടു ഹസ്ബൻഡിനെ ചോറ് കൊണ്ട് പോണം അതുകൊണ്ട് അടുക്കളയിലെല്ലാം വെളുപ്പിനെ നമുക്ക് ഉച്ചയുക്കുള്ള തെല്ലാം റെഡി ആവും പക്ഷെ വൈകിട്ട് വീണ്ടും കയറണം ചപ്പാത്തി ഉണ്ടാക്കണം
ഏഹ് അത് ശരി ഏഹ് അത് ശരി ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല ഏഹ്
ഓ ഇത് പിന്നെ നമ്മള് വീ വൈകിട്ട് അങ്ങനൊരു പണി കൊറച്ച് പണിയുണ്ട് ഉം പിന്നെ കറി എന്തെങ്കിലും ഉണ്ടാക്കണം ആഹ് ഒരു പരിപാടി അങ്ങനെ
പിന്നെ ഫുഡ് മക്കളൊക്കെ വീട്ടില് ഹസ്ബൻഡും ഞാനും പിന്നെ ഹസ്ബൻഡിന്റെ ഉമ്മ അങ്ങനെയൊക്കെ
ആഹ് ആഹ്
പിന്നെ നിങ്ങള് എങ്ങനെ ഫുഡൊക്കെ നിങ്ങള് ഒറ്റക്കന്നെ ഉണ്ടാക്കലാ?
ആ ഒറ്റക്കേ ഉള്ളൂ ഞാനും ചേട്ടനും പിന്നെ കുട്ടികളും വല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കണം വേറെ ആരുല്ല. ആഹ്
പിന്നെ വേറെന്തൊക്കെ വിശ് വിശേഷങ്ങള് മഴ ഉണ്ടപ്പൊ അവിടെ?
മഴയില്ല വെയിലുണ്ടായിരുന്നു ഇന്നും നല്ല വെയിലായിരുന്നു മഴയായിട്ടൊന്നുംല്ല തുണില്ലാം ഉണങ്ങി ഒരു വിധം. ആഹ് ജോലി കോതിങ്ങല്ല അല്ലയാ
ആഹ് ജോലിക്കെ ഒതുങ്ങി ഞാന് വാഷിംഗ മെഷീനൽ ഇണ്ട് അപ്പൊ വാഷിംഗ മെഷീനിില് ഉണക്കാണ്ട് ചിക്കല്ല അപ്പൊ പിന്നെ കുറച്ചൊ പക്കന്ന് ഉണങ്ങിയിട്ടി എന്നാലല് കുറച്ചുകൂടെ ഉണങ്ങാണ്ടിന്ന് ഇപ്പൊ വെയിയില് മറ്റ കുറവായിരുന്നു
ആഹ മങ്ങിയത് കൂട്ടായിന്നല്ലേ
മഴയില്ല വെയിലും ഇല്ല രണ്ടും ഇല്ല അങ്ങനെരു ഇത്
ആഹ്
ഇവിടെ രണ്ടു ദിവസം അങ്ങനെ ആയിന്ന് പിന്നെ ഇപ്പ ഇന്ന് ഓ ഇം നല്ല നല്ല ചൂടുള്ള വെയിലായിരുന്നു
ഏഹ്
അതുകൊണ്ട്
ബുദ്ധിമുട്ട്ഉണ്ടാവില്ലല്ലേ
ഇല്ല ഇില്ല ആയില്ല തുണിെല്ലാം തുണിെല്ലാം ഉണങ്ങിക്കിട്ടി മഴയായാലും വെയിലായാലും തുണി അന്നന്ന് കഴുകും കാരണം കൂട്ടി കൂട്ടിട്ട കഴിഞ്ഞാ
ആഹ് അതന്നെ ആ പിന്നെ ഞക്ക്ന്നെ അയിതിനകൊണ്ട് പണിയിട്ട
അത് ഉ
പിന്നെ മക്കളൊക്കെ സ്കൂളൊക്കെ പോയി വന്നോ?
മക്കള് ആ ഒരാൾ എൽ കെ ജിയിലും ഒരാൾ ഒന്നിലും പഠിക്കുന്ന അവര് മൂന്നര ആകുമ്പോൾ വിളിച്ചൊണ്ട വരും പിന്നെ അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുത്ത് അടുത്ത ട്യൂഷൻ പോഴ ഉണ്ട് അടുത്ത അത്വശ്യം കട അപ്പൊ അവിടെ ഓ ഒന്നൊന്നര മണിക്കൂർ കൊണ്ടു വിട്ട് കൊണ്ടു വിട്ട് കുറച്ച്
ഏ അപ്പൊ ഇനി ഓല കൊണ്ടുവരാനും ഏ അ ശരി
ഉം അടുത്തായോണ്ടേ കൊറച്ചു നേരം ഉം താമസാലെ അങ്ങോട്ട് വിളിക്കാം ഇല്ല വർക്ക് ചെയ്യുന്നൊന്നുമല്ല വിഴ വെറുതെ ഇങ്ങനെ ക്ലാസുകളൊക്കെ നോക്കാറുള്ളു ഞാൻ ഓൺലൈൻ ക്ലാസിന് ചേർന്നിട്ടുണ്ട് അപ്പൊ അത് നോക്കും കുറച്ചു നേരം ഒത്തിരി സമയം കിട്ടാറില്ല പിന്നെ കിട്ടുന്ന സമയം നോക്കും അങ്ങനെ പോന്ന് ഉം
ശരി ഉം പിന്നെ
പിന്നെ പഠിക്കുന്നുണ്ടോ
ഇല്ല ഞാൻ പഠിക്കുന്നില്ല ഹസ്ബൻഡ് അയിന് സപ്പോർട്ടില്ല അപ്പൊ പിന്നെ പഠിക്കാനൊന്നും പോയിട്ടില്ല
ആഹ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞായിരുന്നോ
പഠിച്ച് കഴിഞ്ഞ് ആഹ് സമയത്ത് തന്നെയാ
കല്യാണം കഴിപ്പിച്ചതാ അല്ലേ ഉം
അപ്പൊ പിന്നെ അങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ല ആദ്യം ഓ നന്നായിട്ട് വാ ഓ ഇന്നെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞതാണ് കല്യാണവൊക്കെ കഴിച്ചാ പിന്നെ ഓ ഒക്കെ പിന്നെ അങ്ങനെയങ്ങട്ട് പോയി
പിന്നെ എന്താ പുള്ളിക്കാരൻ വിടാഞ്ഞത്
അത് ഓരോരോ കാരണങ്ങ ള് ഇപ്പത്തെ കാലഘട്ടം മോശമാണ് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ അയ്ക്കൂല ഇക്ക്ല്ല ആഗ്രഹണ്ട് യ്ന് എന്തേലൊക്കെ ഒന്ന് പഠിച്ച് സ്വന്തം കാലിൽ നിക്കണം ഇപ്പൊ അങ്ങനെയാണല്ലോ പ്പ ആരു ജോലിയില്ലാത്തോര് അതൊക്കെ ഞാൻ പറഞ്ഞതായ്ന്നു ഏൽക്കൂല പിന്നെപ്പൊ പറഞ്ഞിട്ട് കാര്യല്ലാഏര്ച്ചു ഉം ക്ഷെ ഇന്റെ കൂട് ടെള്ളോലൊക്കെ എല്ലാരും നല്ല ജോലി ഒക്കെ വാങ്ങി അങ്ങനെയൊക്കെ ആൾക്കാ
അത് പിന്നെ അമ്മ അത് പിന്നെ അത് അത് കാണുമ്പ മ്മക്ക് സങ്കടമായി കാരണം അവരെല്ലാം നല്ല പൊസിഷ
അതന്നെ ഞാനാണെങ്കിലൊക്കെ കൊറെ ഒർക്കൊഴിച്ചു ഊണുല്യ ഒർക്കുല്യ കൊറെ കല്യാണും പരുപാടിക്കൊഴിവാക്കി അങ്ങനെയും പഠിച്ചെടുത്ത്ണ്ടാ ക്കി ഓരോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും സങ്കടം ഉണ്ടാവൂലോ.
പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഉം വീട്ടിലെ ആ ഉമ്മായും ബാപ്പായും ഒന്നും പറയത്തില്ലേ മേ
ഇല്ല ഉമ്മാ
സംസാരിച്ച അവര് സംസാരിച്ചാലും പറ്റത്തില്ലല്ലേ
ഏഎ പിന്നെ ഇൻക്ക് പിന്നെ പിന്നെ മ്മ
ഒരു വർഷക്കാണ്ട് കഴിഞ്ഞപ്പോ വീട്ടിലെന്നെ നിന്നപ്പോ പിന്നെ നമുക്ക് പോകാനൊക്കെ ഒരു മടി തുടങ്ങി
അതങ്ങനെ കല്യാണം കഴിഞ്ഴിഞ്ഞാ പിന്നെ നമ്മൾ അതിലോട്ട് തിരിഞ് നോക്ക ത്തില്ല കുറച്ച് നാൾ പിന്നെ കൊറേ ബ സാഹചര്യങ്ങള് കൊണ്ട് ഉം
ഇനിയിപ്പ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഒന്നേന്ന്തൊട് തുടങ്ങണം അങ്ങനെക്കൊരു താണ് കാരണം ആ പഠിച്ചെന് ആ ഒരു ത് ഫുള്ള്പ്പൊ വിട്ടു പോയി. പ്പൊ നാലഞ്ചു വർഷയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് അല്ല ഉമാന്റിസയ്
ഉമാന്റിസായ്ര്ന്നോ
ന്നാലു പഠിച്ചെന്തേലൊക്കെ ഒന്ന് ആവാൻ ആഗ്രഹണ്ട് ഇൻ ഇൻക്ക് ഇത് എക്കണോമിക്സ് ഭയങ്കര ഇഷ്ടായിരുന്നു പിന്നേ
മാർഗൊക്കെ ഉണ്ടായിരുന്നില്ലേ? നല്ല മാർക്കൊക്കെ ഉണ്ട്. ആഹ് പിന്നെ ഡിഗ്രിക്ക് ആഹ് പ്ലയ്യാൻ പോയില്ലല്ലേ
പ്ലയ്യാൻ പോയില്ല. പിന്നെ കൊറോണ ആയിരുന്നു അതാ ഒന്നാമത് കൊറോണയിൽ പിന്നെ അമ്മള എല്ലാവരും വീട്ടിലല്ലേനോ
ഓഹ് ആഹ് കൊറോണ ടൈമിലായിരുന്നല്ലേ ആഹ് ഈ കൊറോണയുടെ കാര്യം പറഞ്ഞപ്പഴ എന്റെ മൂത്ത ആളിനെയ് ഈ കൊറോണ ടൈമിലായിരുന്നു പ്രസവച്ചത്. ആശുപത്രിയില ആഹ് സമയത്തൊക്കെ ആശുപത്രിയിലായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലായിര്ന്നോ ആ സമയത്തൊക്കെ. ആഹ് ആഹ് പിന്നീട് ആ ഒരു വർഷം അല്ലെ ആ ഒരു വർഷ ത്രത്തോളം ഭയങ്കര ഇതല്ലായിരുന്നോ? ആഹ് ഒന്നര വർഷം. അപ്പൊ ഒരു വെ ഒരു വയസില് ബർത്ത് ത്തിടെ ആഘോഷിക്കാൻ പോലും പറ്റിയില്ല. അന്നേരം നമുക്ക് ലോക്ക്ഡൌൺ ആയിരുന്നു പുറത്ത് പോലും എറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര സങ്കടയി പോയി. പിന്നെ കേക്കൊക്കെ എ ഹോം ഡെലിവറി. അ എങ്ങനെ എങ്ങനെയൊക്കെ മേടിച്ചതായിരുന്നു. ഒരു ചെറിയ കേക്ക് മേടിച്ചു. ഞങ്ങള് മാത്രായിട്ട്. ഹ്
അതേമാരി കടകൾക്കൊക്കെ ഓരോ ലിമിറ്റേഷനല്ലേ ഇന്ന ടൈം ഇത്ര സമയം വരേ പറ്റുള്ളൂ.
പക്ഷേ വകത്ത് തന്നായിരുന്നു. നമ്മളോ ലോക്ക്ടോൺ സമയത്താ ബർത്ത്ഡ ആഘോഷിച്ചത്. അത് നല്ല ഓർമ്മയുണ്ട് കൊറോണയുടെ കാര്യം പറഞ്ഞപ്പോ അത് ഓർ അതാ ആദ്യം ഓർമ
ഹ് ഉം അയിശെരി. എന്താപോ ഇന്റെ കല്യാണൊക്കെ കൊറോണന്റെ ടൈമിലെന്നു.
ഓ അങ്ങനൊയിരുന്നല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ കൊഴപ്പല്ലായിരുന്നില്ലേ? ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലായിന്നലേ?
കഴിഞ്ഞ ആ ഒരു
ആഹ കൊറോണ സമയത്തല്ലേ ഈ കല്യാണ പരിപാടി ആ സമയത്തൊക്കെ പാഴ്സൽ കൊടുത്ത വിടലായിരുന്ന്.
ഏഹ് പക്ഷേ ഇവിടെ അത്ര വല്യ സ്ട്രിക്റ്റ് ഇല്ലേന്നു ന്നാലും രണ്ടു ദിവസാക്കേനി കല്യാണം കാരണം അൻപത് ആള് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടേനി. പിന്നെ അത് നൂറാളായി. അപ്പൊ എന്തായി തലേന്ന് വീടിന്റെ അടുത്തുള്ള ആൾക്കാർക്കും പിന്നെ ഏ കുടുംബക്കാർക്കൊക്കെ കുടുംബക്കാർക്കൊക്കെ പിന്നെ രാത്രി.
ആ ആ ആഹ് ആഹ ആ ആ
മോന് ഒണന്ന്റിയാ
ആണോ? ഓ
ഒണന്നാ പിന്നെ ന്ന ഓ തൊട്ടിലീൽ ആട്ടാ. മ്മ് മ്മ് പിന്നെ എന്തൊക്കെയാ വിശേഷം? ആ പറ്റെ കുഞ്ഞാ ആഹ്.
ആഹ് മോനാണോ മോളാണോ?
മോന്
മോനാണെ ന്താ
ഉം
കുഞ്ഞ് ഒറക്കമായിര്ന്നല്ലേ ഒറക്കമായിരുന്നില്ലേ ഉം ഹ് ഉം
റ്റാണ് ങ്ങനെ ഫോണിലിങ്ങനെ കൾച്ചിരിക്കാണ്.
ആഹ് ഫ്രണ്ട്സൊക്കയിട്ട് ചാറ്റെയ്യാറുണ്ടോ? കൂ ഫ്രണ്ട്സൊക്കെണ്ടോ ആഹ് എടക്കെടക്ക് ത് ഭയങ്കര സങ്കട ത്തിലൊ ക്കെരിക്കുമ്പോ അങ്ങനങ് പോണം. ആ ന്തോ ഫ്രണ്ട്സൊക്കായിട്ട് ചാറ്റെയ്ത് ആ ഒര് വെഷമം നമുക്ക് അതിൽ നിന്ന് മാറും. ആഹ് പിന്നെന്താ?
പിന്നെ അങ്ങനെയൊക്കെ അട് തീരും ആ അതെന്നെ ഉം
അപ്പോ കൊറച്ച് മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറും
ആ അതെ അതെ ഹസ്ബൻഡ് ട്രിപ്പ് ഒക്കെ ണ്ടവാ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ അപ്പൊ പിന്നെ അങ്ങനണ്ട് സമയ പിന്നെ ഞമ്മക് അങ്ങനെ ഇപ്പം മോനായിന്റെ ശേഷം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനുള്ള ടൈംമൊന്നുല്ല കാരണം ഇവനെ നോക്കാനെന്നെ ഒരു ദിവസം മതിയാവൂല അതെ ഉം ഹ് പണിയൊക്കെ ഒന്നൊതുക്കി വരുമ്പോക്ക് ആ അ ക്കെ കണക്കെന്നെ റിയാ
ആ കുഞ് കുഞ്ഞ് ആഹാരൊക്കെ കഴിക്കാറുണ്ടോ കൊഴപ്പൊന്നുല്ല കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുല്ല ആ ആ ഉം
പിന്നെ വേറെ ന്തൊക്കെ വിശേഷങ്ങള് ങ്ങളും മക്കളൊക്കെങ്ങനെ ഫുഡൊക്കെ കയിക്കൂലേ
എളയാള് ഭയങ്കര പാടാ കഴിക്കാൻ അവൾക്കീ മധുരം മധുരത്തിനോടാ താൽ പര്യം ചോറൊന്നും വളരെ കഴിക്കാറേ ഇല്ല കഴിക്കാറില്ല നമ്മ എങ്ങനെക്കെ കൊടുക്കാ ശ്രമി ച്ചാലും ഒര്പാട് കഴിക്കത്തില്ല. പക്ഷെ ഭയങ്കര കൊഴപ്പാ അതുകൊണ്ട് ഇപ്പൊ ആൾടെ പൊറേ നമ്മൾ നി ന്ന്ന്ന് ന്ന്ന്ന് നമ്മള് നമ്മള് കൊഴയും അങ്ങ് പക്ഷെ മൂത്ത ആള് കൊഴപ്പല്ല നമ്മള് കൊട്ക്ക്ന്ന ആഹാരം കഴിക്കും വല്ല്യ പ്രശ് നോന്നുല്ല ആളിനെ കൊണ്ട് ക്ഷേ എളേയാള് ഭയങ്കര കൊഴപ്പ ആഹാരം മ് മ്
അപ്പൊ ഇന്നെ ഐനെന്നെ കൊറെ ടൈമ് അങ്ങനെ തീരും.
ആ അങ്ങനെ കൊറെ ടൈമ് അങ്ങ് പോകും.
പിന്നെ ഹസ്ബന്റൊക്കെ എപ്പളാ ജോലിഒക്കെ കഴിഞ് വെരാ
ഹസ്ബന്റ് എഴരയാവും വരാന്
ഏഴരേ-
ഉം ഏഴര രാവിലെ ഒമ്പത് മണിക്ക് പോകും ഏഴരയാവുമ്പോ വരും. ഉം ജോലിക്കൂടുതൽ ഉണ്ടെങ്കി ഒര് എട്ട് മണി വരെ ആവും. ആ നാട്ടിൽ കടേലാ വർക്ക്
ഏ അത് ശെരി മ് മ് ഓൽക്കെന്താ വർക്കെന്താ
ആണ് ഗ്ലാസ് കടേലാ
ഏ അത് ശെ
ആ ഗ്ലാസിന്റെ പണിയാ
ഓലത് സ്വന്തായ്ട്ടെന്നെ അതോ
സ്വന്തമായിട്ടല്ല. അല്ലാതെ മ് അല്ലാതെ കടേൽ പോയി നിന്നുള്ള പണിയ
ഏ അത് ശെരി മ് പിന്നെ ആ ന്നാ ശെരി
ആ ശെരി എന്നാ